അലോ
ഹലോ ഹലോ
കേ
ആഹ് കേക്കാം പർഞ്ഞോ
എന്തായ്രുന്നു പരിപാടി?
ഉം പരിവാടി ഓരോ ജോലിയാര്ന്നു.
ജോലിക്കെക്കെ പോണ്ടോ?
വീട്ടിലോരോ പണികള്
വീട്ട് വീട്ടിലന്തക്കാ ചെയ്യാറ്
വീട്ടില് മിറ്റം തൂക്കും പാത്രം കഴുകും. തുണി കഴുകും അങ്ങനെ അങ്ങനെ
എന്നും തന്നെയാണോ ചെയ്യുന്നെ
അല്ല
പിന്നെ
അമ്മ ചെയ്യും. അവിടെന്താ പരിവാടി ആഹ് അമ്മ ചെയ്യും അവിടെന്തോ പരിപാടി?
ഇവിടെ എല്ലാം ഒതുക്കി
ഒതുക്കിയോ ഹലോ ഹലോ ഹലോ